ഹലോ കേക്കാമോ
ആഹ് കേൾക്ക്ന്ന്ണ്ട്
സുഖാണോ
ഓ സുഖാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫുഡോക്കെ കഴിച്ചു ആഹ്, അവിട്ത്തെ ഫുഡ് എന്താ
ഇവിടുത്തെ ഫുഡ് ചോറ് മീൻ കറി പിന്നെ മീൻ പൊരിച്ചത് കോവക്ക മെഴുക്ക് പൊരട്ടി പിന്നെ അവിടെ എന്തൊക്കെ ഫുഡാ
ഇവിടെ സാദാ ചോറ് ചിക്കന് അ പൂളൊക്കെ ഇട്ട് കറി വെച്ച് അതെന്നെ ഉള്ളത് അച്ചാറ്
പൂള ഒക്കെട്ടാ കറിയെന്ന് വച്ചാൽ വന്തണം
അത് ചിക്കന് നമ്മള് സാധാരണ പോലെ തന്നെ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റി നമളൊക്കെ പിന്നെ പേസ്റ്റുകളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മള് വെള്ളം സാധാരണ പോല തന്നെ കറി ഇണ്ടാക്ക്ണ പോലെ വെള്ളം ഒഴിച്ച് തെളക്കുമ്പോ ഈ പുള പീസാക്കിയ പുളകളും ഈ ചിക്കനൊക്കെ ഇട അതന്നെ എന്നിട്ട് നമ്മള് സാധാരണ പോലെ വേവുമ്പോ ആക്കി നോക്ക് അത്ര തന്നേയുള്ളു എണ്ണ ഒഴിച്ചിട്ട് നമ്മള് സാധാരണ ചിക്കൻ കറി വെക്കണ പോലെ തന്നെ അയിക്ക് പൂള ട അത്ര
പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പുറത്തൊന്നും പോയില്ലേ
ഇല്ല ഇല്ല പുറത്ത് പോയില്ല മക്കളൊക്കെ സ്കൂളിൽ പോയി ചെറിയ മോന് സ്കൂളിട്ട് വന്നു ഇ മൂന്നാള് സ്കൂളിലാണ് മഞ്ചേരി സ്കൂളിലാണ് അവർ പഠിക്കണത് നിങ്ങക്ക് എത്ര പേരുണ്ട് കുട്ടികളൊക്കെ
എനിക്ക് കുട്ടികളായിട്ടില്ല
കുട്ടികളില്ല പഠിക്കാണോ
അല്ലല്ലാ
ആഹ് ആഹ് മാരേഡല്ലേ കല്യാണം കയ്ഞ്ഞല്ലേ? ആഹ് ആം അയ്ശെരി വീട്ട്ലാരെക്കെണ്ട്?
വീട്ടില് അച്ഛൻ അമ്മ അനിയൻ ഞാൻ ഹസ്ബന്റ്
ആഹ് അവ്ട്ത്തെ ഹസ്ബന്റ്‌ന്റെ വീട്ട്ത്തെ കാര്യാണോ പറീണത് നിങ്ങളെ വീട്ട്ലാേ?
അല്ല എന്റെ വീട്ട്ല് ന്റെ വീട്ട്ലാണ്
ആഹ് അത് ശെരി ആഹ് ഉം അങ്ങെനെ വേറെന്താ നിങ്ങെള് പൊറത്തൊന്നും പോയില്ലാ
ഇല്ല ഇല്ല പോയില്ല
ആഹ് പോവാറില്ലേ പൊറത്തൊക്കെ പോവലില്ലേ?
ആഹ് വല്ലപ്പോഴും പോവാറുണ്ട്
പോവാറ്ണ്ട് ഉം പിന്നെ രാത്രികക്ക്ള്ളെ ഫുഡ്ഡും ഈ ഉച്ചെക്കെത്തെ ഫുഡ്ഡെന്നേണോ രാത്രികെക്കും
അല്ലാ രാത്രി കാപ്പിയാണ്
ഓഹ് അതിക്കെന്താ
രാത്രിത്തേയ്ക്ക് അത് ചെ ചെലപ്പം പൂരിയാേ ചപ്പാത്ത്യോ എന്തേലും ആയിരിക്കും
ആഹ് അങ്ങെനെ ഇണ്ടാക്കും ദിവ്സം അങ്ങെനെ തന്നേണോ?
ആഹ്
ചോറ് ആർക്കും കയ്ക്കൂല രാത്രി
ഇല്ല ഇല്ല
ആഹ് അയ്ശെരി
പിന്നെ അവിടെ എന്തോന്നാണ് രാത്രി?
ഇവ്ടെ രാത്രി ഉച്ചക്കത്തെ അതേ ഫുഡ്ഡ് സെയിം ഫുഡ് മാറ്റൊന്നുല്ലാ സെയിം സാധനം തന്നെ രാത്രിം കഴിക്കു ഇത് രാത്രി വേറെ ഇണ്ടാക്കാം പണിയല്ലേ നടക്കൂലാ ഇതാ നല്ലത് പെട്ട എല്ലാവിധ ഫുഡ്ഡുണ്ടാക്കും ഇനിക്ക് നാല് മക്കള്ണ്ട്
ആഹ്
ഫുഡ്ഡാെക്കെ എല്ലാ ഐറ്റംസും ബിരിയാണി നെയ്ചോര് മന്തി ങ്ങെൻ തൊട്ട് പിന്നെ പലഹാരങ്ങളായാലും എല്ലാ സംഭവങ്ങളുണ്ടാക്കും ല്ലാ സാനങ്ങളുണ്ടാക്കും
പിന്നെ മന്തിയൊക്കെ എങ്ങെനെയാണ് റെസിപ്പി
മന്തി ഞമ്മള് ഞാന് മസാല മന്ത്യാണ്ടാക്കല് ഓഫ് സാധാര്ണ പോൽത്തെ മന്ത്യല്ല ഞാന് ഉള്ളി ഏഹ് സവാളല്ലേ അതൊക്കെ വയ് റ്റി അയ്ക്ക് തക്കാളി അടിച്ച് ചേർക്കും പച്ചമാെൾകും കൂട്ടി അടിച്ച് ചേർക്കും ന്നിട്ട് ചിക്കനാദ്യം മാഗ്‌നേറ്റെയ്ത് വെക്കുട്ടോ അതൊക്കെ റെഡ്യാക്കി വെച്ചിട്ട് ത്ക്ക് ചേർത്ത് ഒക്കെ എഹ് പിന്നേ പിന്നേ ചിക്കനയ്ക്ക്ട്ട് വേവി ച്ചയ്ന് മേലെ മ്മള് താക്കിടും അയ്ല് മസാലകളൊക്കെടും മന്തിന്റെ ഏം കാര്യങ്ങളൊക്കെ എല്ലാം അയ്ല് ചേർത്ത്ട്ട് അങ്ങനെ വെക്കും മസാലാക്കിട്ട് വെക്കും പ്പ നല്ലെ ടേസ്റ്റാണ് ഫുഡ്ഡയ്ക്കാൻ ചെറിയൊര് ഗ്രേവിം കൂടി കൂടിട്ടായ്ര്ക്കും ചോറ്ല് അപ്പ കയ്ക്കാൻ നല്ല ടേസ്റ്റാ അത് ഞാൻ ഇണ്ടാക്കീട്ടില്ലാ ഇവ്ടെ ഇണ്ടാക്കീട്ടില്ലാ പക്ഷെ ഞാന് നമ്മള് പിന്നേ സാധാര്ണെ ദോശണ്ടാക്കീട്ട് അയ് ക്ക് ഉരുളാകിഴങ്ങ വെച്ചിട്ട് ഉണ്ടാക്കലുണ്ട് മസാല കിഴങ്ങ് വേവിച്ചിട്ടൊക്കെ വെക്ക ഉണ്ടാക്കുന്നുണ്ട് നിങ്ങക്ക്ന്തൊക്കെയ അറിയ ഉണ്ടാക്കാന്
എനിക്ക് കുറച്ച കുറച്ചടയില്ലേ അത്ര വെറൈറ്റി ആയിട്ടോവി ഒന്നും അങ്ങനെ അറിഞ്ഞൂടാ
കല്യാണം കഴിഞ്ഞിട്ട് കൊറെ ആയോ
അതെ
വർഷയായി ആഹ്
ആഹ്
ലൈഫൊക്കെ ജീവിതൊക്കെ ഉഷാറായിട്ട് പോണ്
ആഹ് കൊഴപ്പല്ലാതെ പോന്നു
ആഹ് അങ്ങനെയാണോ ഉഷയായിട്ട് പോണല്ലേ ഹസ്ബൻഡ എന്താ പരിപാടി
എന്ത് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല
ആഹ് അയ്ശരി പിന്നെ ബ്രദേഴ്സ് ഇവർക്കൊക്കെ നിങ്ങളെ സഹോദരമാർപ്പൊക്കെ എന്താ പരിപാടി
എന്താ അനിയന് ജോലിയുണ്ട് ഇപ്പൊ
ആഹ് അത് ശെരി
പിന്നെ അവിടെക്കെ എന്തോ വേണം
ഇവിടെക്കെ സുഖമാണ്
ആഹ്
കുഴപ്പമൊന്നുല്ലേ അങ്ങനെ പോണ് എല്ലി എന്റെ മോള് പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെയാണ് താഴുള്ള ഒരാൾ ഏഴാം ക്ലാസ് പടി ണ്ട് അതിന്റെ താഴുള്ള ആള് നാലാം ക്ലാസ്സിലാണ് ചെറിയ ആളെ എൽ കെ ജിയിൽ ഇ പ്രാവശ്യം ചേർത്ത് അങ്ങനെ പോണ്ട് ഉഷാറായിട്ട് ഒഴിവില്ല എല്ലാ സമയവും പണിയാണ് കുട്ടികളെ പഠിപ്പിക്കലും കാര്യങ്ങളായിട്ട് ഒഴിവേ ഇല്ല ഏത് സമയത്തും പണി പണി കാര്യങ്ങള് നോക്കണം വേറെ ആരുല്ല അസ്ബന്റ് വണ്ടി പോല ലോങ്ങ് പോവും ഡ്രൈവറ ദൂരെ പോയിട്ട് ലോഡ് കേറ്റി ഇങ്ങോട്ട് വരും ഇവിടെ ഇറക്കിയിട്ട് വീണ്ടും പോകും അതാണ് പരിപാടി
ആഹ് ഇവിടെ എന്റെ ഹസ്ബൻഡും ഡ്രൈവർന്ന
ആഹ് ശരി എന്തില്
ഇപ്പം ഹോസ്പിറ്റലിലാണ്
ആഹ് വർക്ക് ചെയ്യണോ ആഹ് അങ്ങനെ ആ എത്ര വരെ പഠിച്ചു
ഞാൻ പ്ലസ് ടുൂ വരെ പോയി
ആഹ് ഞാനും പ്ലസ് ടു വരെ പഠിച്ചു അവിടെ തന്നെയാണ് എവിടെ സ്കൂളില പഠിച്ചത്
ഞാൻ പ്രൈവറ്റയിട്ടാണ് പഠിച്ചത് ബത്മില്
ആഹ് ശരി ഉ ഇപ്പം ഇങ്ങനെ വർക്ക് ചെയ്യണല്ലേ
ആഹ് അപ്പ നമ്മളെ എന്തു വഴി ഓലൈൻ വഴിയാ
നിങ്ങള അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കോ അമ്മയൊക്കെ
ആഹ് ഉണ്ടാക്കും ഉണ്ടാക്കും
ഉണ്ടാക്കും ഉം അമ്മയാണോ അല്ല അടുക്കളയിൽ ജോലികളൊക്കെ ചെയ്യണെ അമ്മയാണോ
അമ്മ ഇല്ലാത്തപ്പോ ഞാൻ ഉണ്ടാക്കും
ഇണ്ടാക്കും ഉം ഹെൽപ് ചെയ്ത് കൊടുക്കൂലേ ഇള്ളപ്പളും
ആഹ്
അരിയല് പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കൂലേ
ആഹ്
അങ്ങനെയൊക്കെ ആഹ് ഉച്ചക്ക് ഒറങ്ങാറുണ്ടോ നിങ്ങളൊക്കെ
എന്തോ
കെടക്കല്ലാണ് ആഹ് ആഹ് ശരി പിന്നെ എന്തൊക്കെയാ പരിപാടി ഇനി ഈവനിങ് എറങ്ങോ പൊറത്തെറങ്ങോ
ഇല്ല ഇല്ല
ഇല്യ ആഹ് ഞങ്ങളൊക്കെ വെക്കേഷല്ല് ടൂറ് പോയി ഈ വെക്കേഷൽ ഒക്കെ ഉം കൊറേ അടിച്ച്പൊളിച്ച് ഞങ്ങള് ഫാ പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ പുതിയാപ്ലന്റെ ഫ്രണ്ടിന്റെ കൂടെയൊക്കെ പോയിറ്റ് എല്ലാരും കൂടെ ബസ്സിന് പോയി അടിച്ച് പൊളിച്ചൊക്കെ പോന്ന് മൈസൂര് പോയി രണ്ട് മൂന്നു ദിവസൊക്കെ അവടെ നിന്ന് പോന്ന് ഞങ്ങള് എല്ലാരും കൂടൊക്കെ പോയേക്കുവാണ് അല്ലേ പിന്നെ എന്തൊക്കെ അങ്ങനെ പോണ്
പിന്നെ സ്നാക്സൊക്കെ ഒണ്ടാക്കോ
ആഹ് വൈകുന്നേരം നുറുക്ക് അച്ചപ്പം അങ്ങനെയൊക്കെ ഒണ്ടാക്കി കൊടുക്കും പഴംപൊരി പിന്നെ സ്വീവീറ്റ് കൊക്കുവട അങ്ങനെയൊക്കെ ഇണ്ടാക്കും വൈകുന്നേരം സ്കൂള് പിള്ളേര് വരുമ്പോ എന്തേലൊക്കെ വണല്ലോ ഇന്ന് ഇപ്പ ഇഞ്ഞി എന്തേലും കടെന്ന് കൊണ്ടുവരാന്ന് വിചാരിക്കണ്ട് ഇന്ന് കൊറച്ച് ലേ റ്റായി കാര്യങ്ങൾക്കൊക്കെ ഇപ്പിന്ന് ഇണ്ടാക്കാൻ മടി അച്ചപ്പൻ പച്ചേരി നമ്മള് പച്ചരി പിന്നെ തേങ്ങ പാല് അരക്കും ഉം എന്നിട്ട് തേങ്ങാപ്പാലും കൂട്ടി അരിച്ചിട്ട് അയിനാത്ത് ഞമ്മള് അച്ച അച്ചപ്പത്തിന്റെ അ ച്ച് എണ്ണെ നല്ലോ മുക്കി ആദ്യം ചൂടാക്കി വെക്കും അരച്ചെടുത്ത് ഇതില് മുക്കും നേരെ എണ്ണെല് വെക്കുമ്പോ അത് അയ്മെന്ന് വിട്ടു പോരും അങ്ങനെ അങ്ങനെ അച്ചപ്പം ആക്കും അങ്ങനെ ഓരോ സംബോള് സ്നാക്സ് ഒക്കെ ഒണ്ടോ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റി പറഞ്ഞു തരാൻ പറ്റിയത് പുതിയ വിഭവങ്ങള് നിങ്ങളവിടെ ഒള്ളേ
ആഹ് നമ്മുക്ക് അങ്ങനെ അവടെ സ്നാക്സ് അങ്ങനെ ഒന്നും ഉണ്ടാക്കൂല
ഉണ്ടാക്കൂല വൈ
വല്ലപ്പോഴും പൊർ വല്ലപ്പോഴും പൊറത്ത്ന്നു വാങ്ങിക്കും
ആഹ് അങ്ങനെ കൊണ്ടു വെരില്ലാ ആഹ് അയ് ശരി
അല്ലാതെ ഇവടെ അങ്ങനെ ഒണ്ടാക്കാറൊന്നുല്ല
ഇല്യ ഉം
ആഹ് അല്ലാതെ ഉണ്ടാകുന്നത് ഇവടെ പരിപ്പുവടയും അങ്ങനെ തന്നെ എന്തെങ്കിലും അതും വല്ലപ്പോഴേ ഇണ്ടാക്കൊള്ളൂ
അതാര ഇണ്ടാക്കല് നിങ്ങളാണോ അമ്മയാണോ അമ്മയാണ് ആ ശരി
പിന്നെ എന്തൊക്കേണ്ട്
എന്തൊക്കൃ അങ്ങനെ പോണ് സുഖം സുഖായിട്ടിരിക്ക്ണ് ഏ
വേറെന്തൊക്കെയാണ് പരിപാടി
വേറെന്താ അങ്ങനെ പോണ് ണ്ട് പരിപാടി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ആയിട്ടില്ല ഭഷണം ഉണ്ടാക്കും അങ്ങനെത്തൊക്കെ ഓരോ പരിപാടീലാ ങ് ഹും ഇപ്പഞ്ഞ് മക്കെള് വന്നാ തെരക്കായില്ലേ പാത്രം കഴുകലും ചായകുടീ പാത്രം കഴുകല് സ്കൂൾക്ക് കൊണ്ടൊയത് കെഴ്കല് വ്ർ വൃത്തിയാക്കല് യൂണിഫോമ് അത് ഇത് തെരക്കായില്ലേ. ഫുള്ള് തെരക്കാവൂലേ ചെറിയ മോവന്നു പോനെ ഞാന് അങ്ങനെ പറഞ്ഞപ്പോനവ്ടെയിക്ക്ണ്ട് ഇനോന്ക്ക്ട്ത്ത് കൊടുക്കണം അത് കഴിയുമ്പഴത്തേക്കും അടുത്തൊര് വെരും മറ്റ് മക്കെള് വരുമ്പത്തേക്കും അഞ്ചുമണിയാവും ചെറിയിവൾ നേരത്തെ വെരും മറ്റൊരിപ്പവരാന് അഞ്ച് മണിയാവും ഇവ്ടെ വീട്ടിലെത്തുമ്പൊ അഞ്ച് മണിയാവും സ്കൂൾ ബസ്സിനല്ലേ അപ്പം ഇബ്ടെ മുന്നിലെന്നെ വന്നെറങ്ങും എല്ലാരും ഒരു സ്കൂൾ തന്നെയാണ് അങ്ങനെ അങ്ങനെ പോണ് ണ്ട് അടിപൊളിയായി ട്ട് കൊഴപ്പൊന്നുല്ല്യാ ഉഷാറായിട്ട് പോവ്ന്ന്ണ്ട്.
പിന്നെ മഴയെക്കെ ണ്ടോ
ഇബ്ടെ ഇന്നും ഇന്നെലേംനല്ല വെയിലാ മഴയൊന്നുല്ല രണ്ടൂസം നല്ല വെയിലാ അവ്ടേ
ആ ഇബടെം ഇപ്പം രണ്ട് കൊറെച്ചൂസം കൊണ്ട് വെയില്
ആ നല്ല മഴയേന്നു പക്ഷെ അയിന്റെടക്ക് ഇപ്പ രണ്ടൂസായിട്ട് നല്ല വെയിലാ ആ മഴക്ക്ള്ള നല്ല കന ത്ത വെയില് വന്നിട്ണ്ട്
ആ
ഇനിന്നാണാവോ മഴ പെയ്യുന്നേ
ഉം പിന്നെ വേറെന്തെക്കെയ്ണ്ട്
വേറെന്താ അങ്ങനെ പോണ് സുഖായിട്ടിരിക്ക്ണ് കൊഴപ്പൊന്നുല്ല്യാ അങ്ങനെ പോവ്ന്ന്ണ്ട് പിന്നെ ന്ന്നാ ശരി ഓക്കെ
ആ ശെരി
ആ